ഇവിടെപ്പ നല്ല രസം നല്ല വെയിലുണ്ട് നല്ല മഴയുണ്ട്
ആഹ് ഇവിടെപ്പ നല്ല വെയില പുറത്തക്കണ്ട് തിരുമ്പിയെ എടുത്തിട്ട മണിയ ഒക്കെ ഒണങ്ങി കിട്ടും ഈ പറഞ്ഞ മാതിരി അഹ് ഇട്ട കാണ്ട് ഇങ്ങ തിരുമ്പ മാണി പെയ്യും ചെയ്യും രാവിലെ അങ്ങനെ ഞാന ഫുള്ള് വെയ്ലത്ത്‌ ക് ട്ട് അപ്പണ്ട് തൊടങ്ങി മഴ പിന്നൊക്കെ എടുത് വച്ച് പുറത്തക്കന്നെ ചിക്കി
വേറെ പണിക്ക
ഉം അപ്പ ഞാൻ
കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങളെ തറവാട്ടില് അത്യാവശ്യം കൊറെ മെമ്പേഴ്സും ഉണ്ടേ ഞാനും എളയച്ചിയും മൂത്തച്ചിയും പിന്നെ ഇതേ പോലെ എളയച്ചനു മു ത്തച്ഛനും ഇമ്മയും ബാപ്പിയും ഞങ്ങക്കൊക്കെ ഈരണ്ട് കുട്ട്യാളും
ഞങ്ങളും അങ്ങനെ നേ നടി ഞാനും നാല് എളച്ചന്മാരും ഇനി എളച്ച
ഓഹ് ഇതേ പോലെ തന്നെ ഇങ്ങട്ട് ഇതേ പോലെ തന്നെ തോരടാ ഈ മയക്കാലംങ്ങിട്ട ആയിക്കഴിഞ്ഞാലക്കാരം റബേ
ആഹ് ഞങ്ങളട്ത്ത് ഇങ്ങനെ വീട് പണി ഉണ്ടാവും ഞങ്ങള് അവിടെ പോയി കാണ്ട അവടെ പൊയ്ക്കണ്ട അയിൽ കേട്ട്
അഹ് ഞങ്ങക്ക് അങ്ങനെ ഇല്ലേ എന്തും ചെയ്യാൻ കൊലല്ല അത് ചെറിയ ഈ പഴയ തറവാ നാട്ട വീട് ഞാൻ ജീവിച്ച ചെറിയ ചെറിയ റൂമുകള അല്ലേക്കാരം എന്നിട്ട് ഒരു ജലമ ഒരു ജയലമ ങ്ങട്ട് കെട്ടും കെടക്കണ റൂമിൽ തന്നേയ് കാരം എന്തെങ്കലും കാട്ടി മ യൂണിഫോമക്കെ ഒന്ന് ഒണങ്ങിക്കിട്ടണ്ടേ
ആഹ് ആഹ് വല് വല്യ മൊളത്രല വല്യ കുട്ടി
ഒരു കുട്ടി വല്ല്യ കുട്ടി നാലാം ക്ലാസ്സില് ചെ ചെറുതിന് രണ്ടു വയസ്സും
ആഹ് ഒരാളെ പോണള്ളൂല്ലേ
ആഹ് ഒരാളെ പോണള്ളൂ എന്നാൽ തന്നെ ഇങ്ങട്ട് പിന്നെ അതേപോലെ മുത്തച്ഛന്റെ രണ്ടെണ്ണം പോണണ്ട് എളേച്ചന്റെ ഒന്ന് പോണണ്ട് ഇതൊക്കെ ഈ കുട്ടികൾക്കെ
ഞങ്ങളും അങ്ങനെടി ഞാനും അങ്ങനെനി ഞങ്ങള് ചെറിയരു വീടനി പക്ഷെ ഷേ ഒരുപാട് മെമ്പേർസ് ഉണ്ടായിരുന്നു ഓരോത്തർ ഒരോ റൂം കഴിഞ്ഞാ പിന്നെ വിരുന്ന് ക്ക നാത്തൂൻ മാര് വന്ന അവർക്ക് ഡനിങ്ങാൾ എനി
അഹ് സത്യ ഇവിടെയാ അങ്ങനെ തന്നെ പിന്നെ എന്റെ പിന്നെ പിന്നെ ആള് നാട്ടിലല്ലാത്തൊണ്ട്ടെ ഒലും ഓളും ഞ്ഞാനും കൂടി അവിടെ കടക്കും മേലെ കടക്കും കുന്റെ അടുത്ത് കിടക്കും ഉം
അ കുഞ്ഞു കുഞ്ഞു റൂമ തന് നാല് ആൾക്കാർക്ക് ഒരു റൂമിൽ കൊ കൊള്ളണ്ടേ കുറേ അവി നിന്ന് പതിനാറ് കൊല്ലം ഞാനവിടെ നിന്ന്
ഓഹ് പതിനാറ കൊല്ലക്ക ല്ലേ ഞങ്ങള് പത്തൊല്ലാം
പയ്നാറ് കൊല്ലങ്ങ് നിന്നാരെ ഞങ്ങള് ഇങ്ങ്ട്ട് മാറിയത്.
ഉം ഞങ്ങള് പത്ത് വർഷം നിന്ന് ഇങ്ങട്ട് മാ ഇപ്പോ ഞങ്ങളിപ്പോ ഒരു വർഷം ആയിട്ടേള്ളൂ.
ആഹ് ഞാൻ മാറീട്ട് പ്പോ അഞ്ച് കൊല്ലായി. ആഹ്
ഇപ്പഴാണങ്കിപ്പോരു ആശ്വാസ. കൊഴപ്പല്ല ഇപ്പന്തേച്ചാ പിന്നെ അർജന്റ് പിന്നെ ന്നെ തിരുമ്പാളത് മിഷീനും പിന്നെ കാര്യങ്ങളും ഒക്കെ തിരുമ്പാള്ളതൊക്കെ മേലതന്നെ പിന്നെ ഓപ്പൺ ടെറസില് ഇതീത്ക്ക്‌ണ് പിന്നെ ഇത് ഇട്ട്ക്ക്‌ണ് ഷീറ്റ് ഇട്ടിങ്ങാണ്ടേ. ഒക്കെ അവടതന്നെ അതിനെ സെറ്റീതത്. ക്ക്‌ണ്. അതോണ്ട് പിന്നെ സുഖാണ്. ഈ മഴ പെയ്യുമ്പോ മണ്ടാനും ഇരിക്കാനും ഇതാക്കാനും നിക്കണ്ട. മറ്റേത് എന്ത്‌ത്താ കുഞ്ഞി കുട്ടിയേളേയ്ട്ട് കാട്ട
ആഹ്, ഇന്ന്ട്ട് വാപ്പ വരോ ആരേ വരോ പേടിക്ക്?
ഏയ് ഇല്ലല്ല പിന്നെ കൊഴപ്പൊന്നില്ല. പിന്നെ തറവാട്ട്ക്ക് ഇവ്ട്ന്നൊരു പത്ത് പ്പാ അടുത്തട്ത്ത് വീട്ണ്ട് പത്ത് മിനിറ്റോളം പോവണം. പത്ത് പതിനഞ്ച് മിൻറ്റോളം വാണം തറവാട്ട്ക്ക്. പിന്നെ ഓൽക്കൊരു ബുദ്ധിമു ട്ടാണ്. ഇത് ഇങ്ങനെ വന്ന് നിക്കലും താക്കലും. പിന്നെ ഞമ്മക്കും തന്നെ ഒരാള് വര്ണ്ണ്ടെങ്കില് ഇനി ഞമ്മക്കും തന്നെ ഓൽക്കൊരുക്കാനും ഇതാക്കാനും അയ്നും നി ക്കണം. ഞമ്മക്ക്‌ള്ളതായിട്ട് ഞമ്മക്കെല്ലാംങ്ങനെ കഴിഞ്ഞു പോവാൺച്ച അതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ? പിന്നെ ക്യാമറ വെച്ച്ക്കണ് നാല് സൈഡിലും വെച്ച്ക്ക്‌ണ്. അതോണ്ട് പിന്നെ വല്ലാണ്ട ആ ഒരു ടെൻഷന്ല്ല. നമുക്കെന്തേലും ഒര് സൗണ്ട് കേക്കാണ്ന്നുണ്ടെങ്കിലും നമുക്ക് ഫോണ്ക്ക്‌ നോക്കി കഴിഞ്ഞ നമുക്കന്നെ അറിയാ പറ്റും. പിന്നെ കാക്കൂന്റെ ഫോണായിട്ടും കണക്റ്റഡാണ്. ഓൽക്കും തന്നെ അവ്ട്ന്ന് ശ്രദ്ധിച്ചാലും പറ്റും.
ആഹ്
ക്യാമറ ഇണ്ട്ന്ന് പറഞ്ഞാ തന്നെ ഒരുവിധ ആൾക്കാരൊന്നും അടുക്കൂല.
ആ എല്ലാർക്കും പേടിയായിരിക്കും ഉം
മറ്റത് നമ്മളെ നാട്ടില്ള്ള ആൾക്കാരന്നെ ക്കാരേ ഒന്ന്
ആഹ് ഞമ്മളെല്ലും അറീണോരേക്കാരം നമ്മളിങ്ങ നോക്കി ക്കി നടക്കണോലേക്കാരം അല്ലാതെന്നും ആരും വരൂ
വരൂല ഇന്നട്ട് ഇതൊന്നു ആരും ഇല്ലാന്നും കൂടി അർഞ്ഞയ്ഞ്ഞാ ഏറെ ഇതിനായിട്ട് മെനക്കെട്ട് നിക്ക്‌ണ ആൾക്കാര്ണ്ടാവും. കാക്കു എപ്പളും പറീം ഇ പ്പൊ ക്യാമറ ഇണ്ടാവോണ്ട അല്ലെങ്കിപ്പോ എത്ര മൂട്ടലും തട്ടലും കയ്ഞ്ഞീഞ്ഞുറയും. ഓൽക്കന്നെ അറി യാലോ നാട്ടേരേ ഓരോരോ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ.
ആഹ് ആഹ് ആഹ് ക്യാമറണ്ടായ എങ്ങനായാലും ഫോണില് കണക്റ്റല്ലേ?
ആഹ്
അപ്പൊരു പേടിണ്ടാവും.
ആഹ് അപ്പൊരു ടെൻഷന്ണ്ടാവും
ആഹ് പറഞ്ഞാലൊരു ബെറിയല്ലേന്നുള്ളൊരു പേടീണ്ടാവും. ആഹ് ആഹ് അവടെ ഇന്നു ച്ചേക്ക് ചോറും എറച്ചീ
എർച്ചീന്ന് പറയുമ്പോതന്നെ ചിറിയാണ്. ഇല്ലല്ല ഞാൻ എടുത്ത് എന്റെത് ഒരു ഒരു കൊറച്ച്ട്ത്തു. ഇഞ്ഞീണ്ട് രണ്ട് കവറ് അയ്ല് ഫ്രിഡ്ജില്ണ്ട്. ഇവിട പിന്നെ അതിന് മാത്രം ഒന്നും കിട്ടില്ലട്ടോ പള്ളിക്കന്ന് ആകെ ഒരു രണ്ടര കിലോ അത് മാത്രേള്ളൂ.
ആഹ് ബാ ഞങ്ങക്കൊരു അഞ്ചൊക്കെണ്ടാവും. ഞാനിപ്പം കൊറോസായി വെ വെച്ചിട്ട് കൊറച്ചീസായി അപ്പൊ ഇന്ന്ട്ത്ത് കൊറച്ച് വെച്ച്.
കെട്ടിയോൻ പറഞ്ഞ് കളിയാക്ക്‌ണത്. ഈ അതിപ്പോ ചിക്കനാണ്പ്പോ അത് വെച്ച് തിന്ന് കയിഞ്ഞ്ട്ട്ണ്ടാാവും. ബീഫിനോട് വല്ല്യോരു താല്പര്യംല്ല. ഞാനും മക്കളും വെറും ചിക്കന്റെ ആൾക്കാരാ.
ആഹ് ഇവടെ മക്കൾക്കും അങ്ങനന്നെ ചിക്കൻ മതി. കാരണം ഇവടെന്നും ബീഫ് ഇണ്ടായോണ്ടേ. ഒല്ക്ക് മാണ്ടാ ഉം ഓല്ക്ക്‌ ചിക്കൻ മതി ങ്ങടെ ഇപ്പൊ ഉ ഇപ്പ പെരുന്നാള് പെരുന്നാക്ക് കടായി ഒക്കെ ഉണ്ടാക്കീന് ചിക്കൻന്റെ അപ്പം പിന്നെ പിന്നെ എന്നും ബീഫ്‌യെനി അപ്പൊ ഒരു ത ഇനി ബീഫ് മണ്ടോ ഇനി ചിക്കൻ കൊണ്ടിരിയോ അങ്ങനെ ചിക്കൻ കൊടത് കടയ്യ് നെയ്ച്ചോറും വെച്ചുടുത്ത്
ഉം
ആഹ് ഞങ്ങള്
അതൊക്കെ തന്നെ ഇവിടെ തന്നെ മോൾക്കണെങ്കിലും ഒക്കെ എന്ത ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാട്ടെ എടുക്കും ഇന്നല ഇപ്പൊ രാത്രിന്നെ പറഞ്ഞു ഇമ്മച്ചിയെ നാളെ സ്കൂൾക്ക് കൊണ്ടപ പോവാന് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും മതി ഇട്ടോ അത് കൊറ ആ അവിടെ ഇവർക് പ്രൈവറ്റ് സ്ക് സ്കൂൾണതില്ല പി ഫുഡ് ഇല്ല അപ്പൊ പിന്നെ അത് കൊറേ വേണന്നൊന്നുമില്ല രണ്ട് കഷ്ണം ആയാലും മതി അത് അതിന്റെ ഒരു ചൂര് കേട്ടാ അവൾക്കൊരു സമാധാനാ.
ആഹ് ആഹ് ഇപ്പത്തെ കു ട്ടികക്കൊക്കെ അങ്ങ്
ആഹ് എൽ കെ ജിയിലും യു കെ ജിയിലും അയിനൊന്നിക്കാട്ട് ഇ തില്ലാതെ കൈക്കൂലേർനു ഫുഡ് ഇന്നിട്ട് പിന്നെ ആയ പറയും ഞാൻ ഇങ്ങനത് ചോറ് വേറെ എന്തേലും കെഴങ്ങ് പൊരിച്ചതോ എന്തേങ്കിലും കൊടുത്തയച്ചതും മുന്നിൽ വെച്ച് ഇങ്ങനെ കു ത്തിരിക്കും പറയും പാവം തോന്നും അപ്പോ അപ്പ ഞാനും അങ്ങനെ നടന്ന് നോക്കും ഏതെങ്കിലും കുട്ടികള് ചിക്കൻ കൊണ്ടന്നുക്ക‌ണോന്ന് അതിനൊരു കഷ്ണം കൊണ്ടന്നിട്ട് കൊടുത്താ അതിന്റെ അത് അവിടെ കണ്ട് മടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല ആ ചോറക്കെ ഇരുന്ന് തിന്നുന്നാ.
അവ എന്നും കൊടുത്തയക്കുവോ?
എന്ത്?
ചിക്കന്
ഇല്ല അതന്നെ കൊടുത്തയക്കാത്ത ദിവസങ്ങളിൽ ഞാൻ ഞാനേച്ചാ ഇപ്പ പിന്നെ കൊഴ ല്ല്യ ചെറിയ കുട്ടിയാരുന്നു ന് എൽ കെ ജി യു കെ ജി ഒക്കെ അയിനന്നെ
അവിടെ ആഹ് അവിടെ സ്കൂളിൽ ഫുഡില്ലാ പ്രൈവറ്റ് സ്കൂളില് ഇണ്ടാവലുണ്ടല്ലോ?
ഇവരയിന് ഇതാണ് പ്രൈവറ്റ് സ്കൂൾ ആണ്.
ആഹ് പ്രൈവറ്റില് ഞങ്ങളിവിടെയൊക്കെ ഇണ്ടല്ലോ?
തന്നെ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഫുഡ് ഇല്ല.
ഫുഡിന്റെ കാശും കൂടി ഞമ്മള് അടച്ചു കൊടുത്താൽ മതി കുട്ടികൾക്ക് ചൂടോടുക്ക കൊടുക്കാലോ.
ആഹ് ഇവിടെ ഫുഡ് കൊണ്ടോണം.
ഏഹ് ഉം എന്നിട്ട് ഇനിയിപ്പ ചായക്കടി എന്താണ്ടാക്കണ്?
എന്ത് വൈകിട്ടോ ചായന്റെ ചായ പരിപാടി ഇല്ലാട്ടോ എനിക്ക് ഞാനും മക്കളും ചായ കുടിക്കൂല.
ഏഹ് അതോണ്ട് സുഖാ.
ചായേന്റെ ടേസ്റ്റ് എന്താന്ന് പോലും അറിയില്ല.
ഏഹ്
ആഹ് ഞാൻ കുടിക്കൂല്ല്യാ അതുകൊണ്ട് തന്നെ മക്കളെയും ശീലിപ്പിച്ചിട്ടില്ല ഇനി കെട്ടിയോൻ വന്നാലെ ആക്കാരം ആൾക്ക് ച ചായ നിർബന്ധമാണ്.
ആഹ് ഇവിടെ ചായ എല്ലാവർക്കും വേണം വൈന്നേരം കടിയും വേണം.
ആഹ് ഹസ്ബന്റിന്റെ ഉപ്പാക്ക് അങ്ങനെയാണ് റബ്ബേ ചായ ചായ ചായ അത് ഒരു മു മുപ്പത് നാല്പ്പത് ഗ്ലാസ്സൊന്നല്ല കാര്യം ഒരു ദിവസം കുടിക്കുക രാവിലെ നാല് മണിക്ക് ആഹ് നല് മണിക്ക് ണീക്കും ആള്. അപ്പ അങ്ങോട്ട് തുടങ്ങികഴിഞ്ഞാ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഉച്ചയാകുമ്പത്തേന് ചായ അതിനൊരു ഒന്ന് രണ്ട് രണ്ടര വരെ ഈ രണ്ടര മണിക്കൂർ ചായക്കൊരു ഒഴിവ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും മാ മൂന്ന് മണി മുതല് ഏഴ് മണിവരെ വീണ്ടും ചായന്നെ ചായന്നെ ചായന്നെ. അത് എത്രേ കുടിക്കാറിയോ?
ആഹ് ഓർക്കൊന്നും ഒരു ഇതില്ലേ കണ കണക്കില്ല ചായ കുടിക്കണം ഇവിടെ എന്റെ എന്റെ അമ്മഷാക്കെ അങ്ങനേനി.
ആഹ്
ആഹ് ചായ രാവിലെ ഞങ്ങള് ഒരു ഫ്ളാസ്കിൽ കാച്ചിക്കും എവുടെ അത് ഒരു അഞ്ചിനിറ്റ് കയ്യുമ്പത്തേ തീരും.
എത്ര പെട്ടെന്ന് അറിയോ ഞാ പറഞ്ഞ ചെയ്തിക്ക് എനിക്കാച്ചേല് ഈ ചായനെ പറ്റി വലിയ ഒരു ഐഡിയ ഇല്ല. ന്റെ കെട്ടിയോൻ പറയും അന്റെ വാട്ടച്ചായാണ്. ഒ ആൾക്കും തന്നെ നല്ല ഇത് വേണം പൊടിയും വേണം മധുരം കുറച്ചേ പറ്റും ചെയ്യുള്ളൂ. അപ്പോ ഞാൻ ആ കണക്കാക്കിയങ്ങനെ ഇടലാ ഒരു ഗ്ലാസ് വെള്ളത്തിക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ പൻസാര അങ്ങനെ ഇണ്ടാക്കി ഇണ്ടാക്കി കൊടുക്കലാണ് ഞാൻ തൊള്ളിക്ക് വെച്ച ഇങ്ങട്ടിന്നോട് പൊറത്ത് പോയിട്ട് ഇങ്ങന ചായുടിക്കുമ്പോ പറയും ഇയ്യൊന്ന് ടേസ്റ്റ് ചെയ്തോക്ക് ഒരു സിപ്പ് കുടിച്ചോക്ക് അത് അയ്ന്റെ ഇത് അണക്ക് അത് പിന്നെ കുടിച് കഴിഞ്ഞാ പിന്നെ ഈ വിടൂ ല്ലാരു പറഞ്ഞ എന്തെന്നെ പറഞ്ഞിട്ട്
നല്ല തലവേദനൊക്കെ ഉണ്ടാപോയെ നല്ല തലവേദനയൊക്കെ ഉണ്ടാവകുമ്പോ ഒരു കട്ടനണ്ട് കുടിച്ചാ തലവേദനണ്ട് പോവും
എല്ലാരും ഇന്നോട് പറിയും എന്ത് പ്രശ്നുണ്ടെങ്കിലും ഒരു ചായ കുടിച്ചു കഴിഞ്ഞാ പകുതി ആശ ശ്വാസണന്ന്
ഓരോരുത്തർക്ക ഓരോതാട്ടോ കോൺസെപ്റ്റട്ടോ
ആഹ് എന്നിട്ട് അങ്ങനെ പറിം എന്നിട്ട്ന്നോട് പറയും അടുത്ത ജന്മത്തിലെങ്കിലും ഏയ്
തലവേദനൊക്കെ ഉണ്ടായാ മേ കട്ട ഉണ്ടാക്കി കുടിച്ചല്ലോ പറിയാം
തന്നെ ഞാനിങ്ങ പിന്നെട് ഇതും അങ്ങനെ തന്നെ വ തലവേദനിച്ചിട്ട്ക്ക വയ്യ ഒരു ക്ലാസ്സ്‌ കട്ടൻണ്ടാക്കിക്കാ റി അത്പ തന്നെ വയർവേദനിച്ചിട്ടിക്ക വെയ് ഒരു ക്ലസ് കട്ടണ്ടെങ്ക ഉത്തിരി നരങ്ങ തീരും പിഞാലോട്ടോ അ
ആഹ് നല്ലതാ
ആഹ് ചെ എന്നേ ക്കൊണ്ട് കയൂല ട്ടോ നിക്ക് അയ്‌ന്റെ ആഹ് ചായ പ്പൊടിന്റെ സ്മെല്ല് വരുമ്പോ തന്നെ എനിക്ക് തലവേദന എട്ക്കെ കാരും
അപ്പ എന്താ രാവിലെ എണീറ്റാട ഒരു ചായിം വൈകുന്നേരം ഒരു ചായിം അയ് എല്ലാർക്കും നിർബന്ധ
ആഹ് അങ്ങനട്ട്ന്നോട് പറിം അടുത്ത ജന്മത്തിലെങ്കില ഒരു കെട്ടുന്ന പെണ്ണിന് ഒരു ചായ ചായ കുടിക്കാന് കൂടെ പോറ്നെ ഒരു പെണ്ണിനെ ആക്കണംന്ന് പറ ഞാൻ പോവും എന്നിട്ട് ഞാൻ വല്ല സ്നാക്സ് എന്തേലും കഴിക്കും ചായ് നിക്ക് വേണ്ടാ റിം
ആഹ് ചായ കുടിച്ചാ സുഖം നമ്മക്ക് ഒരു ചിലോർക്കട്ടോ ഒരു ഒരോരുതര് ഇത് ല്ലേ
ആഹ് അതന്നെ ത് ന മുന്നോട് പറഞ്ഞ നാല് ചായ് ടിച് ന്ന അജ് അവിടുന്ന് പൊറത്തിറങ്ങുമ്പളൊക്കെ ചായന്നെയന് അങ്ങട്ട് ഞാ ങ്ങനെ കളിയാക്കും ചായ ഇന്ന വെയിറ്റ് ഭയങ്കര ചായെൽ പൻസാര ഇടൂല ഭയങ്കര ചിട്ടാണ് എന്നിട്ടോ അയിന്റെപ്പം വല്ല പാൽക്കേക്കോ നെയ്യപ്പോ ഒക്കെ ണ്ട് വാങ്ങി കഴിക്കെ ചെയ്യും
എന്റെപ്പ അങ്ങനെ എന്റെപ്പക്ക് ഷുഗറുണ്ട് എന്നിട്ട്പ്പ മധുര ഇടാത്ത ചായ ക കൊണ്ടിരി പറയും എന്നിട്ട് ഞാ ആലുവാ കണ്ടങ്ങോട്ടടുത്തു ഞാൻ പറി പ്പോന്നാരപ്പാ ഈ ഷുഗർല്ല മന അങ്ങനെയെല്ലാം ചെയ്യേണ്ട മധുരല്ലാത്ത കടിയൊക്ക ണ്ടാക്കേണ്ടി അറിം ആ ജ്ജ്ഒന്ന് പോയാട്ന്നറി എന്നോട് ഇത് കോമ്പൻസേറ്റ് ചെയ്യണ്ട ന്നോട് ആഹ് ആയിക്കോട്ടാ